ഹലോ ഹലോ ഹലോ കേക്കുന്നില്ലേ?
ഹലോ നിങ്ങൾക്ക് കേക്കു ഹലോ കേൾക്കുന്നില്ലേ നിങ്ങൾക്ക്.
ആഹ് ഇപ്പൊ കേൾക്കുന്നുണ്ട് നിങ്ങൾക്ക് ക്ലിയറല്ലേ?
ആയീ..
ആഹ്
ബാഗ്രൗണ്ടിൽ എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നത് പോലെ തോന്നുന്നുണ്ട്-
ബ്ദംകെ ആണോ ഇപ്പ ഇപ്പൊ ക്ലിയർ അല്ലേ?
ആഹ് ഇപ്പൊ ക്ലിയർ ആണ് ആ ഓക്കെആ നമ്മളേ നമ്മള്പ്പോരേ കുഞ്ഞ് കുഞ്ഞുങ്ങക്ക് ഫുഡൊക്കെ കൊടുക്കുവല്ലേ ചോറ് ഭക്ഷണങ്ങളൊക്കെ കൊടുക്കുവല്ലോ. അപ്പ അവരിക്ക് നല്ലേ അ ആരോഗ്യപരമായിട്ടുള്ള ഭക് ഞങ്ങള് കൊ പക്ഷണങ്ങള് കൊടുക്വാൻ നിക്വാ പരമാവധി നമ്മടെമ ധുരംണ്ടാവല്ലോ ഈ മധുരം അതായത് ഉം ആഹ് അതേമധുരങ്ങള് കഴിയ്ന്നതും കൊറക്കണം കാരണം അവര് ഫുഡ് കയ്ക്കാതെയായ് മാറും അവര്ടെ ഭക്ഷണങ്ങളൊക്കെ അത്കാര്ണ് ങ്ങനെ നമ്മള് അവര്ടെ എന്ത് നന്നാ അവരെ നല്ലോം പരിപാല്ക്കണം
അതെ പര്പാലിക്കണം കാര്ണം എന്തായ് പ്പോം അങ്ങനൊന്നും പറ്റൂല കുൽ കുഞ്ഞുങ്ങളല്ലേ കുഞ്ഞുങ്ങൾക്കങ്ങനെ മധുരം കൊടുത്ത് ശീലിപ്പ്ക്കാൻ പറ്റൂല മധിരം എരിവ് അങ്ങനെയൊന്നും കൊട്ക്കാൻ പറ്റൂല
എരിവൊക്കെ കൊറ ച്ചാവാം പക്ഷെ മധിരാണ് മധുരം അവര്ക്ക് കിട്ടി കയ്ഞ്ഞാല് ആഹ് അവര്‌ക്കെന്ത് കിട്ടി കയ്ഞ്ഞാല് അവര് ആഹ് നിങ്ങളെ കുട്ടികള് നന്നായ്ട്ട് മധുരം കഴ്‌
ഉ ഇല്ലല്ല ഞാൻ മധുരം കൊടുക്കാറ്ല്ലാ അത്പോൽന്നെ തൈര് കൊടുക്കാറ്ണ്ട് മധുരം ഇല്ലാത്ത തൈര് പുളിപ്പില്ലാത്ത തൈരൊക്കെ കുഞ്ഞുങ്ങൾക്ക് വളരെ നല്ലതാ
ആഹ് ആണല്ലേ അത് നല്ലെതാണ് അവര്ക്ക് എപ്പോഴും ഏഹ്
ആഹ് ഇപ്പോ ഇപ്പൊ നമ്മക്ക് ഈ അട്ത്ത് ഇത് വന്നിട്ട്ണ്ടായ്ര്ന്നില്ലേ രണ്ടായ്രത്തിപതിനെട്ടിലൊരു പ്രളയം എന്താ അതിലിപ്പോ അതിലിപ്പൊ കൊറേ വീട്കളൊക്കെ നശിച്ച് പോയിന്ന് ട്ട് ഒര് ഹിന്ദു മുസ്ലിം ഒര് മതം ജാതി വ്യത്യാസ്സല്ലാ എല്ലാരും ഒരുമിച്ച് നിന്നിട്ട്ള്ളക്കോർമ്മ്ല്ലേ
ആഹ് ഓർമ്മയ്ണ്ട് അത് ശെരിക്ക്നുംല്ലേ കേരളത്തിന്റെ ന്നെ പറയാൻറ്റവും നല്ലൊര്ല്ലേ
ആഹ് അതെ നമ്മളെല്ലാരും ഒറ്റക്കെട്ടായ്ട്ടാണ് നിന്നത് അതെ ആഹ് ഓഹ് ആഹ് ആരും ആരും വ്യത്യാസങ്ങളില്ലാതെ
ആഹ് അതെ പരസ്പരം ഹായ്ക്കാണ് മന്ഷരല്ലേ അത അതെ ഉം
അതെ ആഹ് മൻ മനുഷ്യത്താണ് നമ്മക്കന്നവടെ കാണാൻ വേണ്ടിട്ട്
ഉം മനുഷെത്താ അതന്നെ യഥാർത്ഥ മനുഷ്യത്വംന്ന് തന്നെ പറയാംല്ലെ ഒര്
അതെ അതെ അതെ
എന്ത് മന്ഷനെ തിരിച്ചറിയുന്നത് അതായത് ഒര് എന്തെങ്കിലും വാക്ക് ദുരന്തം വരുമ്പഴാണ്ല്ലെ ദുരന്തം കഷ്ടപ്പാട് നെമനുഷ്യ
ആഹ് അതെ അത്
ശെര്ക്കും നമുക്ക് മനസ്സ്ലാക്കാൻ പറ്റിയ്ന്ന് എത്രത്തോളം സ്നേഹ്ള്ള ജീവ്കളാ മനുഷ്യര്ന്ന്ള്ളത് ല്ലേ
അതെ അതെ അന്ന്പ്പോ ഒരുപാട് പേർക്ക് വീട്കളക്കെ നശിച്ചെന്ന് ട്ട് ഒര് വളണ്ട്യറക്കെ വളണ്ടിയേഴ്‌സായ്ട്ട് കൊറേ പേര് എറങ്ങീട്ട് അവർക്ക് ഭക്ഷണം ഫുഡ് ഡ്രസ്സ് ക്വൊറന്റൈന് വീട് നന്നാക്കി കൊട്ക്ക്വാ കൊറെ പുതിയ വീട് വെച്ച് കൊടുത്തു അങ്ങനെ കൊറേ സഹായങ്ങള് നമ്മക്ക് നമ്മള് ചെയ്തിട്ട്ണ്ടായ്ര്ന്ന്ല്ലേ
ആഹ് അതെ അതെ അതെ ഞാനോർക്കുന്ന്ണ്ട് ഇപ്പൊ നമ്മള് പഠിച്ച കൊ ഉസ്കൂള്കളും കോളേജ്കളിലും ഹയ്ക്കോട്ടെ അവ്ടെ നമ്മക്ക് ഇങ്ങനെ പിരിപ്പിക്കാനൊക്കെണ്ടായ്ര്ന്ന് അവര്ക്ക് വേണ്ടി ഡ്രസ്സുകള് അവർക്ക് വേണ്ടിട്ട്ള്ള സാധന സാമഗ്രികള് ആഹ്
ല്ലേ ആഹ്
സാധന സാമഗ്രിള് ഏഹ് ഏർപ്പെട്ത്തീ ട്ട്ണ്ടായ്ട്ടോ ഉം അത് ശെര്ക്കും ഓർക്ക് അഹ് ശെ നല്ലൊരു മെമ്മറിയായ്ര്ന്നത് ആഹ് പിന്നെ അത് പറഞ്ഞാല് ഭയങ്കരെ നമുക്ക് സങ്കട സങ്കടകരമായ കാര്യാണല്ലേ ഉം പ്പശെര്ക്കും പറഞ്ഞാല് എത്രത്തോളം ആൾക്കാര്ല്ലേ ജീവനാ പോയത് സൊന്തം ആഹ് ആഹ് ഉപ്പ് എത്രത്തോളം പേര്
അറ്യാ
തെ ആഹ് ആഹ് എത്രത്തോളം ആൾക്കാര്ക്കവർടെ അമയ്ല്ലാതേം അഛന്ല്ലാതേം അന്യത്തില്യ സഹോദര സാധനങ്ങള്ല്ല്യാതേം ബാൽക്കാര്ല്ല്യാതേം ‌ക്കെത്ര പേര്ല്ലേ ഇപ്പോഴും ഒറ്റപ്പെട്ട് ജീവിക്ക്ന്ന അനാധയായ് ട്ട് അവര്ക്ക് ഒര് ഒര്നിമിഷത്തേക്കാണെ അവര്ത് ഇല്ലാതെയായ് പോയത് ഇന്ന് കണ്ട അവര് നാളെ ഇല്ലാതെയായി മാറ് ആണ് അല്ലെ. അവര്ക്ക് അവര്പ്പോ പെട്ടെന്ന് അവര് ഓർത്തിട്ട് പോ
അത് അത്പ്പ നിങ്ങള് ക
പോരുണ്ടാവൂലെ ആഹ് അതെ.
അതെ നിങ്ങള് കണ്ടിട്ടുണ്ടായിരിന്നില്ലെ ചൂരൽ മലേല് ഇണ്ടായി ട്ടുള്ള ദുരന്തം, ഒറ്റ രാത്രി കൊണ്ട് വീടുകളെല്ലാം ഒലിച്ച് പോയ അവരുടെ ഒര് അവസ്ഥയോ.
എനിയ അവസ്ഥ നമുക്ക് കണ്ടു നിൽക്കാൻ പ പറ്റാത്തൊരു ല്ലെ ഒരു അവസ്ഥയാണ്ല്ലേ അത്. ഭയങ്കരെ നമുക്ക് ക് ജസ്റ്റ് കണ്ടു പോയാ മ്മക്ക് ഭയങ്കര കരച്ചില് വരും ല്ലേ അവിട്ത്തെ ആൾക്കാര്.
അതെ അതെ ഇപ്പോ ഇപ്പോ അവിടെ ഞാനൊന്ന് കണ്ടിട്ടു അതെ അവിടെ ഞാൻ ഒന്ന് കണ്ടിട്ടിണ് അതെ അവിടെ ഒന്ന് കണ്ടിട്ടിട്ടായിരുന്നു അയിഞ്ഞിപ്പോ വീഡിയോകളിലൊക്കെ ആയിട്ട്. ഒരു അച്ഛന് എന്താ മണ്ണി ന്റെ അടീലാണ് തലെന്റെ അടീല് അച്ഛന്റെ കൈ പിടിച്ച് രണ്ട് കുട്ടികളും മണ്ണിന്റെ അടീൽ കെടക്കാണ് മരിച്ചിട്ട് അപ്പ അ ച്ഛൻ പറയാ എന്റെ മക്കളില്ലാതെ എന്നെയും നിങ്ങള് ഇവിട്ന്ന് രക്ഷിക്കണ്ടാന്ന്, കാരണം അത്രയും വേദനേണ്.
ആഹ് വേദന അത് നമ്മക്ക് ഇത് ശെരിക്കും അത് അനുഭവിക്കാൻ പറ്റാത്തല്ലേ ഒരാർക്കും അങ്ങനത്തെതൊന്നും വരാതിരിക്കട്ടെല്ലെ നമുക്ക് ജീവിതത്തില്. ശരിക്കും അത് ഒരു സ്വന്തം വീടില്ലാ ആഹ് ഇപ്പ സുഹൃത്തുക്കള് ഇപ്പ ഒരു സ്കൂള് ലെ ഒര് ഒരു പഠന സ്കൂള് വരെ എന്താ ആയത് ഒര് ഒറ്റ ദിവസം കൊണ്ട് അവിടെ
ഒറ്റ ദിവസം കൊണ്ട് സ്കൂള്ന്നല്ല ഒരു ആ ഒര് ഏരിയ ആ ഒരു സ് സ്ഥലം തന്നെ മൊത്തത്തില് ആ ഒരു നാട് മൊത്തം പോയെക്കാണ് അതന്നെ
അത് വയങ്കരെ നമുക്കത് പറയുമ്പ തന്നെ സങ്കടം വര്ന്ന്ണ്ട് ലെ. അതായത് ആ നാട്ടില്ള്ളവരും ഒക്കെ ഒരു ഓർമ്മയായി മാറില്ലേ അവർക്ക്.
അതെ, ഓരോ കുടുംബത്തിലും ഓരോ വ്യക്തികള് മാത്രം ബാക്കിയായി നിക്ക്ന്ന ഓര അവസ്ഥക്ക ആലോയിച്ചിട്ട് നമുക്കന്നെ ആലോയിക്കാം കൂടെ പറ്റൂലത്.
എപ്പോഴും അവര്ടെ ജീവ ഏഹ് ശാരീര ങ്ങള അറ്റ്പോയ ശരീരങ്ങള് ഇപ്പോഴും ഇടുക്കാം പറ്റാത്
അതെ ഇണ്ടാവാം വേണ്ടി നമുക്ക് പറയാൻ പറ്റ് റ്റൂല കാരണം നമ്മള് അവിട്ക്ക് പോകുമ്പം നമ്മള്ങ്ങനെ വിളിക്കുന്ന്ണ്ടാവും കാരണം നമ്മള് അറിയൂല്ലല്ലോ.
ആഹ് അതെ അതെ. ആഹ് ഓരോട്ത്തര്ലെ നമ്മടെ മ്മക്കത് കാണുമ്പം ഭയങ്കരെ മ് പെട്ടെന്നൊര് പെട് ആതെ അത് ഞാനതന്നെ ഒരു ഫ് ഫോണില് ഞാനൊരു വീഡിയോ കണ്ടതാണ് ഇതിന്റെ വിവാഹ വസ്ത്രം ആ ഒരു വീ ട്ടില് കെടക്കാണ്. ആഹ് ചളി പൊരണ്ട വീട്ടില് ഒര് വിവാഹ വസ്ത്രങ്ങളകത്ത് കാണുമ്പം ശരിക്കും ആ വീ ട്ടില് വാണെങ്കി കല്യാണം ഇണ്ടാവാൻ വേണ്ടിയിരിക്കുന്ന കുട്ടിയാളാരേലും ഉണ്ടായിരി
വീടായിരിക്കും, അതെ അതെ അതെ അവരിങ്ങനെ ആലോചി ച്ചാ ദിവസത്തിന് വേണ്ടി കാ
കാത്തിരിക്കാണ് പെട്ടെന്നൊരു ദിവസം അതുപോലെ തന്നെ കൊറെ കുഞ്ഞി സ്ലൈറ്റുകള് ബാഗുകള് വാ ട്ടർ ബോട്ടില് പിന്നെ അത് ആതെ തൊക്കെ കാണുമ്പോ ശരിക്കും ഭയങ്കരല്ലേ ഓരോ ചുമരുമ്മ കെടക്കുന്ന ചളിയൊക്കെ കാണുമ്പോ നമുക്ക് അത്രത്തോളം ആഘാത്ണ്ട്ന്ന് നമ്മക്ക് മനസ്സിലാകാം ഇതൊരു വീട്ടില് വെലിയ വെലിയ പാറക്കല്ലുകളാണ് കെടക്കണത്, അപ്പ അ ത്രയും അടിച്ചു വന്നിട്ടാണല്ലോ അതിങ്ങനെ കെടക്കുന്നത്.
നമുക്ക് തന്നെ ആലോയിച്ചാ കഴിയൂലോ നമ്മള് ഒറങ്ങി കെടക്ക്മ്പോ നമ്മള് പെട്ടന്നണ്ട് ഇല്ലാവണ്ടണ നമ്മ എങ്ങനെ ആലോയ്ക്കാൻ പറ്റ ഒരു സ്ഥലന്തന്നട് മ ത്തത്തില നമുക്ക് ഓടാൻ കൂടി കയ്യൂല്ല കാര്ണം ആ ഒരു നാട് മൊത്തം പൊയ് ക്കെല്ലേ
ആഹ് അതെ ന്ന് വിളിച്ചാ പോലും എത്ത് എത്താം പറ്റാത്തൊരവസ്ഥ ലേ പെട്ടെന്ന് അവ്ട്ക്കുള്ള ഉം വെരുന്ന പാലം വരെ മുടിഞ്ഞു പോവുന്ന് ഒരാളെ എങ്ങനെ രക്ഷിക്കും അല്ലേ നമ്മുടെ സ്വന്തം ജീവൻ തന്നെ നമ്മ്ക്ക് ശരി ക്കത് അനുഭവിച്ചര്ക്കെന് മൻസ്സിലാവൊള്ളൂ ലേ അ അവ്ടുന്ന് സാക്രിഫൈസെയ് വന്നാൾകാരോട് മൻസ്സിലാ പർഞ്ഞാലേ അവര്ക്ക് അത് ലെ എങ്ങെ
അതെ മൻസ്സില ഇപ്പോ അവിടെ ബാക്കിണ്ടായ്ട്ടിര്ന്നാള്കൾക്ക് വീടക്കെ വെച്ച് കൊട്ത്തതായ്
പഷെ എത്രെത്തോളം വീട് വെച്ച് കൊടുത്താലും അവരെ സ ന്തം വീടാവില്ലല്ലോ അവരെ മക്കളെ തിരിച്ചു മാതാപിതാക്കൾ കിട്ടു ആഹ് ആ അതെ ഒറ്റ ദിവസം കൊണ്ട അവര്ക്കവര്ടെ നാടും കുടു ബവും ആയൽവാസികളും സ്വന്തം ആൾക്കാരിം കൂട്ടക്കാരിം ബന്ധക്കാരിം നഷ്ടപ്പെട്ട് പോയക്കാണ് ഒരിക്കലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥ
തന്നാണ് എത്ര അതെ പോയത് പോയത് തെന്നാണ് എത്രെ ഇതാക്ക്യാൽ നമുക്ക് അത് പിന്നെ കിട്ടൂല ആഹ് ഒരു നഷ്ടം ആ നഷ്ടയിട്ട് തന്നെ ഇണ്ടായിക്കും
അതെ അതെ ശരിക്കും അത് ഭയ്ങ്കര ലേ വേദനാജനകമായിട്ട്ള്ളരു കാര്യെന്നാ ലേ ഒന്നാലോയ്കാപോരും പെടാത്തൊര അവസ്ഥ്യാണത്
ആഹ് അതെ ഇന്നിപ്പോ ഇൻ ഇന്നിപ്പോ വാർ തെലിയെവിടോ എന്താ ഭൂമി കുലുക്കൊള്ളതായിട്ടും കാണ്ന്നിണ്ട് അതെ
ട്ടിണ്ട് ഒരു ബിൽഡിങ് തകർന്നിട്ട് അവിടെ എത്രോ പേര് മരണപ്പെട്ടിട്ടൊണ്ട് സ്ഥിതീകര്ച്ചിട്ട് ഒരു ഏകദേശം കണക്കാണ് കൊറേ പേര് മരണപ്പെട്ടിട്ടിണ്ട് ഇന്നിള്ള
അതെ ഇതൊക്കെ ഒരു കാലാവസ്ഥാ വ്യതിയാനം മൂലം സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളാണ്
ക്കെ നമ്മള് മന്ഷ്യര് മൂലം തന്ന്യാണ്
അതെ മനുഷ്യരുടെ ഖനനം ആർത്തി അഹംഭാവ് ഇതൊക്കെ മൂലം സംഭവി ക്ക്ന്നെന്നാണ് പ്രകൃതി ഇപ്പൊ മനുഷ്യന്റെ രീതിക്ക് അനുസരിച്ച് മാറുന്ന രീതീലായിലെ
ഉം പ്രകൃതി പ്രകൃതി കൊന്നോണ്ടിരിക്കാണ് മനുഷ്യമ്മാരും പ്ലാസ്റ്റിക്കുകളും മാലിന്യങ്ങളും ഉം അതെ അതെ അതുകൊണ്ട് തന്നെ മനുഷ്യരെന്ന്യ അത് അനുഭവിക്കുന്നതും
അതെ അതെ അതെ
യൂ ഭയ്ങ്കര ഒര് നമുക്ക് എന്താ പറഞ്ഞറീക്കാൻ പറ്റുന്നില്ലല്ലേ ഒരാള് മാത്രം വിചാരിച്ചിട്ട് കാര്യല്ല അമ്മളെ മനുഷ്യർ ഒറ്റ കെട്ടായി
അതെ എല്ലാരും ഒറ്റക്കെട്ടായി നിന്ന് ഇതൊക്കെ ഒന്ന് റെഡിയാക്ക്യാ മാത്രേ മൻസ്ലാവൊള്ളൂ കാരണം ഇതൊരാക്ക് അനുഭവിക്കുന്ന കാര്യങ്ങളല്ല മൊത്തത്തില് ബാധിക്കുന്നാണ് അവനവനെം കൂടിം ബാധി ക്കിന്നണ്ന്ന് മനസ്സിലാക്കി എല്ലാരും കൂടെ ഒറ്റക്കെട്ടായി നിന്ന് ഇതിനെ എതിർക്കാണ് വേണ്ടത് ഇത് മനുഷ്യര് പിന്നിം പിന്നിം കൂട ന്നല്ലാണ്ട് അഹ് എനിക്ക് പറ്റ്ന്നില്ലല്ലോ എനിക്കാവ്ന്നില്ലല്ലോ സ്വാർഥത മന്ഷ്യന്റെ സ്വാർത്ഥതേണ് ഇതിന് കാരണം ഹലോ
ഏഹ് അലോ കേക്കുന്നില്ലേ
ആഹ് കേക്ക്ന്നിണ്ട് കേക്ക്ന്നിണ്ട്
മനുഷ്യരൊക്കെ അവരുടെ സുഖം നോക്കി മാത്രം നടക്കാണ് അല്ലാതെ നാളെന്താവുന്നൊന്ന് അവര് ചിന്തിക്കുല്ല
ഇല്ലല്ല തന്റെ മ ക്കക്ക് നാളത്തെ ഭാവി എന്താണ് നാളത്തെ അവസ്ഥ എന്തായിരിക്കുന്നൊന്നും ആലോയ്ച്ച് അവരാലോയ്ക്കുന്നില്ല അവര് ഇപ്പത്തെരു കാര്യം അവരുടെ സ്വാർത്ഥതക്ക് വേണ്ടീട്ടെന്തെല്ലാം ഇതാക്കുന്നു
ഉറ അതാണ് അവര്ടെ സ്വാർത്ഥതക്ക് വേണ്ടീട്ടവരെന്തും ചെയ്യും അതാണ് പഷെ മാറ് ച് ഇന്തിക്കാനേ നമ്മുടെ നാളെക്ക് വേണ്ടീട്ട് നമ്മടെ പ്രകൃത്യേറ ഭൂമിയേം നമ്മള് സംരക്ഷിക്കേണ്ടത് അനിവാര്യാണ്
അതെ മാറി ചിന്തിച്ചാല് ഇതൊക്കൊന്ന് റെഡി ആവും അതെതെതെതതെ
ഉം
എന്നിട്ട് നിങ്ങൾക്ക് കിടക്കാനായോ ആഹ് എന്നാ ശരി ശരി ശരി ആഹ് എന്നാ ശരിട്ടോ ഞാൻ പിന്നെ വിളിക്കേ
ആ ഓക്കെക്കെ